ആ കേക്കാം
ആ സുഖാണോ
ആ സുഖാണ് ഏ നിനക്കോ
ആ സുഖം സുഖം
ആ ഞാൻ ഇവ്ടെ ആ വരയ്ക്കാനുള്ള വർക്കുണ്ട് അങ്ങനെ
ആ ആ അതെ ലെ വരച്ച് പുറത്ത് കൊട്ക്കുന്നതാ
ആ അതെ അതൊര് ഏ ആ പൊറത്ത് ഒരാക്ക് ഒരു ചെറിയൊരു പ്രോജക്റ്റ് ഉണ്ട് അങ്ങനെ
ആ ആ ആ പൈസക്കാത്ത്. അല്ലാതെ ആണോ
ആ കൊറച്ച് എമൗണ്ട് അവടെ അവരെ ഒരു ഗ്രൂപ്പിന്ന് അങ്ങനെ തർണയാണ്
ആ ആ
ആ
ഓ അങ്ങനെ പൈസ സക്കാ ലെ ആ ആ അല്ല പി പൈസ കിട്ടോ ഇങ്ങനെ ഈ വരക്ക്ണ ഇതിന്
ഇല്ല ഇത് അറിയന്നുള്ള ആളാണ് അതൊണ്ട് ഇത്ധികം ആ അങ്ങനെ ഞാൻ കൂട്ടിവാ ക്കുലാ
ആ
ഇത് ആ അവർ ആ ഒരു ഗ്രൂപ്പ് ആണ് അ എനിക്ക് തന്നത് അങ്ങനെ അവരെ ഇന്ന് വാങ്ങിക്കണോണ്ട് അത് അങ്ങനെ ഒരു കുറച്ച് രീതിക്ക് വാങ്ങിക്കണ വെളിയിലാണെങ്കിൽ ഏ കുറച്ച് കൂടുതൽ ഏ
എന്നാലും മാക്സിമം എത്ര രൂപ ആയിരിക്കും വാങ്ങിക്കണ
മാക്സിമം ഒരാളെ ഇപ്പം ഒരാളെ മുഖം വരക്കാനാണെങ്കിൽ ഫുള് എല്ലാം ഷെയ്ഡിങ്ങും എല്ലാം വരണമെങ്കിൽ ഏ എണ്ണൂറ് റ് വരെ പോവും എണ്ണൂറ് എഴുന്നൂറ് വരെ
വരയ്ക്കണ ഇതിനും കഷ്ടപ്പാടുണ്ടല്ലേ കറക്
ആ ഉണ്ട് കഷ്ടപ്പാട് നമ്മളെ ടൈം അല്ലേ നമ്മളെ ഏ പല ഇതിനന് വേണ്ടിയുള്ള സമയവും പോവും പിന്നെ ഇതിന് ഇതിന ആാവശ്യായിട്ടുള്ള സാധനങ്ങൾക്ക തന്നെ നമ്മൾ വാങ്ങിക്കുന്ന ഇതിന്റെ പൈസയുടെ മോളിലായിരിക്കും ആ സാധനങ്ങൾക്കുള്ള അങ്ങനെ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്
അപ്പൊ ഞാൻ ഉ അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമുക്കിപ്പ ഇതിന് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ വേണല്ലോ ഇങ്ങനെ പേപ്പർ ന്നാലും പിന്നെ ഇത് വെട്ടുന്ന ക എത്ര ആയിരുന്നാലും പിന്നെ ഈ പെൻസിലൊക്കെ ആയിരുന്നാലും അപ്പൊ ഇത് എന്തായിരുന്നാലും ഒരു പെൻസിൽ ട്ടന്നും ഇങ്ങനെ നിക്കുലല്ലോ അപ്പൊ നിങ്ങൾക്ക ഇത് ആ ആ ഇപ്പൊ നിങ്ങൾക്ക് അതിനെ ബൾക്കായിട്ട് എടുത്തൂടെേ ഇച്ചി രി കൂടുതൽ എമൗണ്ട് എന്തായിരുന്നാലും എല്ലാത്തി എല്ലാത്തിനും ഒരേ പെൻസലാണല്ലോ അപ്പം ഒരു ഒരു ആറ് ഏഴ് ഏഴെട്ട് അങ്ങനെ കൂടുതൽ വാങ്ങിച്ചൂടെ അപ്പം കൂടുതൽ വാങ്ങിക്കുമ്പോഴത്തേക്കും അതിന്ന് ഇത് ഡിസ്കൗണ്ട് ഒക്കെ കിട്ടുവല്ലാ
അങ്ങനെ ബൾക്കായിട്ട് എടുക്കാ അങ്ങനെ അത്ര കേശ എനിക്ക് കിട്ടില്ല. എന്ന് പറഞ്ഞാ എനിക്കിപ്പം ഒരുമാസം ഒരു വർക്കായിരിക്കും കിട്ടണെ. അതിലിപ്പം എന്തെങ്കിലും എന്റെ ചെറിയ ആവശ്യങ്ങൾക്ക് പോയിട്ട് എന്റെ കയ്യിൽ കുറച്ച് ഇതിനുള്ള ബൾക്ക് ആയിട്ട് എടു ക്കൊള്ള കേശ് കയ്യിൽ വരില്ല. പിന്നെ പിന്നെ ഞാൻ ആൾറെഡി വരച്ച് കിട്ടിക്കൊണ്ടിരുന്ന ക്യാഷ് എന്ന് പറഞ്ഞാൽ ഞാൻ കൂട്ടി വെച്ച് എന്റെ മൊബൈൽ ഇല്ലാതായതുകൊണ്ട് അങ്ങനെ അത് പുതിയൊന്ന് വാങ്ങി ക്കേം ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ
ഓ ഓ ഓ ഉം ഉം എങ്ങനെ എങ്ങനെ എടുത്തത്? ഫുൾ എമൗണ്ടും കൊടുത്ത്ടത്താണോ അതോ ഇ എം ഐ ഇ എം ഐ വഴിയാണോ?
ഇല്ല ഇത് ഞാൻ ഫുൾ എമൗണ്ട് കൊടുത്തില്ല. അല്ല ഫുൾ എമൗണ്ട് കൊടുത്ത് പക്ഷേ ഇ എം ഐ വഴിയല്ല വേറൊരു ലോൺ ഇട്ട് അതിൽന്ന് കിട്ടിയ ക്യാഷ് ഫുൾ എമൗണ്ട് ആയിട്ട് കൊടുത്തു വാങ്ങി അങ്ങനെയാണ്.
ആ എങ്ങനെയണ്ട് ഫോണൊക്കെ എങ്ങനെയുണ്ട് കൊള്ളാമോ?
ആഹ് ഫോണൊക്കെ കൊള്ളാം. ഞാൻ മെയിനായിട്ട് എട്ത്തത് ആഹ് ഞാൻ മെയിനായിട്ടെടുത്തെ ക്യാമറ എ ക്ലാരിറ്റിക്കാണ്. അപ്പം കൊള്ളാം എനിക്ക് നന്നായി ഉപയോഗിക്കാൻ ഇഷ്ട ഇഷ്ട്ടപ്പെട്ടു. ഉപയോഗിച്ചു.
ആഹ് ആഹ് ആഹ് അപ്പഴത്തേക്കും ഈമ് ഈ പടം വരയ്ക്കിണെക്കെ ഇങ്ങനെ എട്ത്ത് ഇങ്ങനെ എഡിറ്റൊക്കെ ചെയ്ത് ഇങ്ങനെ എവിടേങ്കിലും ആഹ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടോ.
ആഹ് ഞാൻ ഇടാറുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇടാറുണ്ട്. പ്രതീക്ഷിച്ച അത്ര ഇത് കി ട്ടീലെങ്കിലും ആഹ് കൊ ആവശ്യ ത്തിന് കൊറച്ച് പേര് കാണും. പിന്നെ അതിനും അതിന്റേതായ കഷ് ഷ്ടപ്പാടുകളൊണ്ട്.
ആഹ് അതെ അതെ അതെ
നമക്ക് വരച്ചാ മാത് ത്രം പോരല്ലോ ഇത് റെക്കോർഡീയണം എഡി റ്റീയ്യണം ഇങ്ങനെ കൊറച്ച് പണിയുണ്ട്. അങ്ങനെയാണ്. ആൾറെഡി ഞാൻ ആഹ് പറഞ്ഞൊ ആഹ് ആൾറെഡി പിന്നെ എഡിറ്റിങ്ങാണ് പഠിക്കുന്നത്കൊണ്ട് പിന്നെ അത് ഇഷ്ടള്ളോ ണ്ട് അങ്ങനേത്തെ ഒരു ഫ്ലോയിലങ്ങ് പോവും
അതേല്ലേ അപ്പഴത്തേക്ക് ഈ നമ്മളി പ്പം ഒരു വീട് ഇങ്ങനെ നമ്മള് വരച്ച്ട്ട് ഇടുവല്ലോ ഇപ്പൊ ഏതെങ്കിലും ഇപ്പൊ മൂവീ ടെന്നെ ആയിക്കോട്ടെ ഇപ്പ ട്രൻഡിങ്ങില് നിക്ക്ണേ നമ്മൾ വരച്ചിട്ട് ഇടോലോ അപ്പഴത്തേക്ക് അതിന്റെ താഴെ നമ്മൾ കഷ്ട്ടപ്പെട്ടായിരിക്കും വരയ്ക്ക്ന്നതേ നമ്മൾ ആ ഒരു ജനതയു ഏഹ് ആഹ് കഷ്ട്ടപ്പെട്ട് വരച്ച ഒരു സന്തോഷം നമുക്ക് കണോല്ലോ പക്ഷേ ഇതിന്റെ ഹ് അടീലൊക്കെ വന്ന ഇങ്ങനെ കമന്റ് ഇടോല്ലോ ഇത് ഇത് മറ്റേ ഇതാണ് പ്രിന്റാണ് അ താണ് ഇതാണെന്നൊക്കെ പറഞ് ഇത് ആഹ് അങ്ങനെ ത്തെ ഇത് അങ്ങനത്തെ എന്തെങ്കിലും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇണക്ക്
ആഹ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഏ ഞാൻ ആൾറെഡീ വർക്ക് കിട്ടി ഫാമിലി ഈ കുടുംബത്തിനെ വരച്ച് അങ്ങനെയിടും അതിനെന്നും അങ്ങനെ ആൾക്കാര് അങ്ങനെ വന്നൊന്നും ചോയി ഇല്ല കാരണം ഏഹ് പോർത്ത്ന്ന് കാൺണവർക്ക് ഇത് ആരാണ് ഇവര്ടെ ക്കറിയില്ല അപ്പൊ ഇവര് അങ്ങനൊന്നും പറയൂല തെറ്റാണോ ശരിയാണോന്നും ഇവർക്കറിയില്ല ഏഹ് പക്ഷേ ഞാ ഇപ്പം ഒരു നല്ല എല്ലാർക്കും അറിയാന്നൊള്ള ഒര് നടനെയോ എന്തെങ്കിലിടുമ്പം ഒരു വട്ടം വന്നിട്ടുണ്ട് ത്പോലെ ഏഹ് ഞാൻ ഇ അപ്പം എന്തൊര് ഇത് പെയ്ക്കാണോ അല്ലെങ്കി ഇത് വരച്ചതെന്ന്യാണോ എന്നൊക്കെ ചോയ്ച്ച് വരും നമ്മൾ എത്ര എഹ് ചെയ്തതാണെന്ന് പറഞ്ഞാലും ഇവര് വിശ്വസിക്കില്ല കാർ നമ്മടെ എടയി തന്നെ ഇതുപോലെ പ്പം ഇതൊക്കെ ഇങ്ങനെ ഇതൊക്കെ വരയ്ക്കണതൊക്കെ ഇവര് ഫേക്കായിട്ട് ഇര്ണവരുണ്ട്. അങ്ങനെയെക്കെ ഉള്ളത് കൊണ്ട് ആഹ് ആ അവര് ആഹ് അപ്പം അവര് വിശ്വസിക്കാതിരിക്കുന്നതിലും നമുക്കൊന്നും പറയാം പറ്റില്ല.
ആഹ് ആഹ് ആഹ് ആ അപ്പഴീ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ ഈ കെ ഫോളോവേഴ്സ് ക്ക ഒള്ളവരും പകുതിയും ഇങ്ങനെ ഇപ്പം ഒരു സമയത്ത് ഇങ്ങനെ ഭയങ്കരായിട്ട് ഇത് ഹൈപ്പിൽ നിന്നാണ് നമുക്ക് ഇപ്പം അവര് പറയണ കൊറേ അക്കൗണ്ടുകൾ ഇങ്ങന ഫോളോ ചെയ്താ ഇങ്ങനെ ഫോളോവേഴ്സ് കേറും കുറെയൊക്കെ ഇങ്ങനെ പൈ എമൗണ്ട് കൊടുത്തിട്ടാണല്ലേ ഇവര് ഫോളോവേഴ്സിനെ കൂട്ടുന്നെ?
ആ ആഹ് കൊറെ വേര് അങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പൊ ഞാൻ നോക്കുമ്പോ ഹ ഈ കൊറേ ആൾക് ആൾക്കാര് അങ്ങനെ ചെയ്യണവരുണ്ട് ഇപ്പം കൊറെ ഫേക്കായിട്ട് ഇങ്ങനെ പറഞ്ഞ് ഇപ്പം നമ്മളെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാരെ കിട്ടും അല്ലെങ്കി ഇങ്ങനൊക്കെ പ അങ്ങനെ ചെയ്യുന്നവരും ഒണ്ട് പക്ഷെ അതേ സമയം ഞാൻ നോ നോക്കുമ്പോ ഈ കഷ്ടപ്പെട്ടാണെ വർക്ക് ചെലവർക്ക് കിട്ടാറൂല്ല കൊറേ വർഷം ഹാ കുത്തിയിരുന്ന് ചെയ്ത് എന്നാ അവർക്ക് കിട്ടുന്നോണ്ട് നല്ല ഒരു റീച്ച് പക്ഷെ അതേയ സമ അമ്മയെഞാൻ നോക്കുമ്പോം ചെലരെന്ന് പറഞ്ഞാ ഇപ്പൊ ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് ഇപ്പം ഏ അങ്ങനെ എന്തെങ്കിലുമോക്കെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ചെയ്താലും ചെലവർക്ക് അത് ഭാഗ്യം പോലെ ഇരിക്കും ഒന്നും പറയാൻ പറ്റില്ല ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത്ന്നായിരിക്കും നമുക്ക് ഏഹ ആ ഇത് കിട്ടുന്നു ആണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല
ഇത്രയും കഷ്ടപ്പെട്ട് ഇരുന്ന് വരച്ചിട്ട് മണിക്കൂറോളം ക്കൂലൊരുവ ഇപ്പം ഈ ഒരു പടം വരക്ക് മാക്സിമം എത്ര എത്ര സമയം എടുക്കാറുണ്ട് എത്ര ദിവസം എടുക്കാറുണ്ട്
ഞാൻ മാക്സിമം ഇപ്പം വർക്കൊക്കെ ആണെങ്കി ഞാൻ മാക്സിമം പെട്ടെന്ന് തീക്കാൻ നോക്കും അതായത് ഒരു ഫെയ്സ് ആണെങ്കിൽ ഒരു മൂന്ന് നാല് നേരെ ഇരുന്ന് കഴിഞ്ഞാൽ കൊഴപ്പമില്ല മൂന്ന് നാല് ദിവസത്തിൽ തീരും പക്ഷെ അതേ സമയംഹ് നമ്മൾ ഇപ്പം കുത്തി ഇതിന് ഇത് വേണ്ടി ഇരുന്ന് കഴിഞ്ഞാ ഒരു പ്രശ്നോന്ന് പറഞ്ഞാ ഇപ്പം നമ്മൾ മടുക്കും ഇതൊരാളുടെ പേസ് അല്ലേ ഇപ്പം നമ്മള് നമുക്കൊരു താല്പര്യം ഉപ്പരിയില്ല നമ്മളിരുന്നു കഴിഞ്ഞാൽ മോഹം ഫേസ് ശരിയാവില്ല അപ്പഞാൻ സാവധാനം ആ എനിക്ക് എപ്പോഴാണ് ഓക്കെന്ന് തോന്നുന്ന സമയം ഇരുന്ന് വരയ്ക്കും അല്ലാത്തപ്പം ഞാൻ അ അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് മൂന്ന് ദിവസം നാലു ദിവസം എടുക്കും മാക്സിമം
അതെ അല്ലെ
ഈഡെഡ് ലൈൻ അല്ലെങ്കിൽ പിന്നെ ദിവസം കൊടുക്കണ്ട എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തരു എപ്പ ആണെങ്കിൽ നമ്മൾ കൊറെ ടൈം എടുക്കും
ആഹ ആ അത് തന്നെ നമുക്ക് ഉം നമുക്ക് ഇട്രസ്റ്റ് തോന്നി നമ്മൾ ചെയ്യുന്നതിന് ഒരു വേറെ ഇതാണ് അത് നമ്മള് അല്ലാതെ മടിപിടിച്ച് ചെയ്യണേനും നമ്മൾ മടിപിടിച്ച് ചെയ്യുമ്പോഴത്തേക്കി തുടരെ എല്ലാം അബദ്ധമായി പോവും
ആഹ സത്യ
മറിച്ച് നമ്മൾ ഇൻട്രസ്റ്റോടെ താല്പര്യത്തോട് അത്രെം ആഗ്രഹിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇത്കൊണ്ട് ഒന്നി ഇപ്പം ഇപ്പൊ നമ്മളിപ്പോ ഒരു സാധനം വാങ്ങിയ ഇപ്പ നമ്മൾ ആർക്കും ഗിഫ്റ്റ് കൊടുക്കുന്നു നമ്മൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന മാത്രല്ലല്ലോ നമ്മള് നോക്കുന്നേ ഓ ഇത് കൊടു ക്കെ നാളെ ഇത് കാണുമ്പ എങ്ങനെ ആയിരിക്കും? ക്ക് റിയാക്ഷൻ ആ ആ ഒരുത് ഇത് നമ്മളെ മൈൻഡ്ല് വരൂല്ലേ അപ്പോൾ?
ആര്യം. ആ സത്യം. പക്ഷെ എനിക്ക് അങ്ങനെക്കെ ആ എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ണ്ടന്ന് പറഞ്ഞാ ഈ വർക്ക് കണ്ടിട്ട് ഇപ്പൊ ഞാൻ കൂടുതലും ഫാമിലി ഇങ്ങനെ മരിച്ചു പോയവരു കൂട്ടി ചേർത്ത അത് കൊടുക്കുമ്പോ അത് കണ്ടിട്ട് തെയ് സന്തോഷിക്കുന്നതും കരയുന്നതും ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരരീ ഏ ഒരു ഫീൽ വരും എന്ന് പറഞാ ആ
ആ അവര് അവരത്രമാത്രം ആഗ്രഹിച്ചാണ്ും ഇല്ലേ ചിലതൊക്കെ ണെങ്കിൽ പൊടി കുട്ടി കളൊക്കെ ദെ പോലെ മരിച്ചിട്ട് ഇത്തിരി വരച് തരോന്നൊക്കെ ചോയ്ക്കാൻ അത് ഞാനൊരു ഒരുപാട് കണ്ടിട്ടുണ്ട് ഇതുപോലെ അ അല്ലി ഈ ഒരു സമയത്ത് ഇങ്ങനെ ട്രെൻഡിങ് ആയിരുന്നല്ലോ നമ്മളീ ഈ വരയ്ക്കുന്നത് തന്നെ ഈ ഇങ്ങനെ ഇങ്ങനെ ഇപ്പം ഇതുപോലത്തെ ഇങ്ങനെ മരിച്ചവരെയൊക്കെ മരിച്ചവരെ ഇങ്ങനെ ദൂര ടൊക്കെ താമസിക്കുന്നവരെ അങ്ങനെ ലോങ്ങ്‌ ഡിസ്റ്റൻസില് ഒക്കെ ഇരിക്കുന്നവർ ഇങ്ങനെ ആ് ഇങ്ങനെ വരയ്ക്കണ വരയ്ക്കണല്ല അയ്ൻ എന്തോ പറയുന്നേ
മറ്റേ എഡിറ്റ് ചെയ്തിടി നയാണോ
അതുപോലെ ചെയ്യൂലേ ആ എഡിറ്റെയ്യാം ആ അത് അതിപ്പോ നീ ഇപ്പം ഇപ്പം ഗ്രാഫിക്സ് ഡിസൈനിങ് എന്തോ പഠിക്കണെ ന്നെല്ലേ പറഞ്ഞെ അപ് അ ആ അപ്പോഴത്തേക്കും അതിലോട്ട് അതില് അതൊക്കെ വരുമോ അങ്ങനെ എടു
അല്ല അ അത് ഇന്ന അങ്ങനെയല്ല നമ്മളിപ്പോ അതിനലുള്ള ഒരു ടൂൾസ് പഠിച്ചച്ച് കഴിഞ്ഞാൽ ഏ നമ്മളാണ് ഇന്ന സംഭവംഈ ഇപ്പം ഇങ്ങനെ ഒരു സംഭവം കണ്ട അത് ട്രൈ ചെയ്ത് നോക്കേണ്ടത് നമ്മളാണ് നമ്മളിപ്പം ഇപ്പം ടൂൾസ് മാത്രണത് ഓരോ വെറൈറ്റി ണ്ട് ഇതിൽ പലതും അതെല്ലാം നമ്മള് എന്നെ കണ്ടുപിടിച്ച് ചെയ്യേണ്ടണം ചെയ്യേണ്ടതാണ് ഇതൊക്കെ ഇതൊക്കെ ഇപ്പൊ പഠിച്ചത് വെച്ചിട്ടാണെങ്കിൽ ഇതൊക്കെ ചെയ്യാം അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട് പക്ഷെ ഈ പരിമിതികള ഉണ്ട് ഇതിൻന്റെ ആവശ്യമായിട്ട്
അതെ അതെ എന്നാ ശരിയാട്ടോ